ആഹ് കേക്കാം
ആഹ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ഓ പനി പന സൗണ്ട് അടക്കുന്നു
ആഹ് ഹോസ്പിറ്റലില് പോയിണ്ടേ
അ പോയി രാവിലെ പോയി
ആഹ
രാവിലെ പോയി മരുന്നൊക്കെ തന്ന മഴ ലടാം ഭയങ്കര മഴക്കോൾ
ആ ഇവിടെ ചെറുതായിട്ട് ഇവിടെ ചെറുതായിട്ട് മഴ വീണ്
ആഹ ഇവിടായിട്ട് നല്ല മഴക്കോൾുണ്ട്
ആഹ പിന്നെ ഫുഡൊക്കെ വെച്ചോ
ആഹ എല്ലാം വെച്ചിട്ടാ പോയത്െ
ആഹ്
ഈ ഒച്ചയടപ്പ് മാറാൻ വല്ല മരുന്നുകളൊക്കെ ഉണ്ടോ പച്ചമരുന്നുക കാ നമ്മുടെ ഈ ആർ പനിക്കൂർക്ക അല്ലാതെ വല്ലണ്ട്
കാപ്പിട്ട് കുടിച്ചാ മതി
ആ കരിപ്പൊട്ട കാപ്പിട്ട് കുൂടിച്ചായിരുന്നു
ആ കുരുമുളക് ഇട്ടേ ഒന്ന് കുടിക്ക്
ആ ഞാൻ കുരുമുളകും പിന്നെ നമ്മള ഈ പനിക്കൂർക്കേടെ ഇല തുളസിടെ ഇല ചുക്കവാടി ഇതാ കട്ട
ആ നീ രണ്ട് മൂന്ന് ദിവസം ഇടക്കിടക്ക ഇട്ട് കുടുക്കി അപ്പഴ് അങ്ങ് തൊണ്ടവേദന മാറും
ആ
പിന്നെ എന്തൊക്കെയ ഇണ്ട് ആ ആഹ് തൊണ്ട വയ്യാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ?
ആന്ന് വയ്യ ജോലിയല്ലാ എന്താ?
പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാ?
ആഹ് കുഞ്ഞുങ്ങളെയെല്ലാം വിട്ടട്ടാ സ ആശുപത്രി പോയതേ.
ആഹ്
അവർക്ക് മോന് ഒമ്പതരക്ക് പോവല്ലോ.
ആഹ്
മോൾ ഏഴ് മണിക്കും പോവും. അവരെ അങ്ങോട്ട് വിട്ടട്ട് എട്ടരയായപ്പോ ഞാന് അണ്ണൻ പണിക്ക് പോയപ്പോ അണ്ണന്റെ കൂടങ്ങ് പോയി. ആഹ് ആശുപത്രി വാതിലിൽ ഇറങ്ങി. പിന്നെ ആശുപത്രി പോയിട്ട് ഇങ്ങോട്ട് ബസ്സിന് വന്ന്.
ആഹ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് രാവിലത്ത കഴിച്ച്.
ആഹ് രാവിലെ എന്താരായിരുന്നു സ്പെഷ്യല്?
ദോശയുണ്ടാക്കി. ദോശ ഉണ്ടാക്കി പിന്നെ സാമ്പാർ വെച്ച്.
ആഹ്.
പിന്നെ ഉച്ചക്കലത്തേക്ക് ഇന്നലെ വറക്കാൻ ചക്ക എടുത്തായിരുന്നു.
ആഹ്.
അതിന്റെ പിന്നെ ചെവിടും മണ്ടേം അരിഞ്ഞു വെച്ചത് അത് വേവിച്ച്.
ഉം ഇവിടെ ചക്ക അവിയൽ വച്ച്.
ചക്കയൊക്കെ കിട്ടാറുണ്ടോ?
ചക്ക ഇവിടെ നമുക്ക് മരമുണ്ട് അപ്പം അതീന്നു എടുത്തു ചക്ക.
ആന്നോ?
ആഹ്.
വേറെ എന്തൊക്കെയുണ്ട്
പി ഏഹ്
വേറെ അവടെ എന്തൊക്കെയുണ്ട് പ്ലാവുണ്ടോ
വേറെവിടെ ഇത് മാങ്ങ ക്കെണ്ട് മാങ്ങ
ആഹ് ആഹ്
പിന്നെ വാഴ യിണ്ട് ആഹ് ഒക്കെ കഴിഞ്ഞു
ഉമ് മീനൊക്കെ കിട്ടിയോ
മീൻ കിട്ടി മീൻ ഇവിടെ നമ്മള് പോയി വാങ്ങിക്കണം
ആന്ന ആഹ് ഇപ്പൊ എങ്ങനെണ്ട് മീനിൻ്റെ വിലയൊക്കെ
മീൻ്റെ വിലയൊക്കെ നല്ല വിലയാണ്.
ഉമ്
ഇപ്പ ട്രോളിങ് എന്തോ അല്ലേ മീനൊന്നും കിട്ടാനില്ല ല്ലോ
ത്താ
ഭയങ്കര വിലയല്ലേ പ്പ മീൻനോക്കെ
ഇപ്പ ട്രോളിങ് ആയത് കൊണ്ട് മീന് വേലെ
ആഹ് അതുപോലെ മീന് അത്രക്കൊന്നും കിട്ടൂല അതുപോലെ രണ്ട് മൂന്ന് മീൻ ന്നെ മൂന്ന് മീനാണെങ്കിൽ തന്നെ അവന് ഇരുന്നൂറാണ്ടയിരിക്കി
ആന്ന്
അവിടെ മീൻ കിട്ടിയ ഇന്ന്
ആഹ് കിട്ടി ഇല്ല വാള
ആഹ്
ഉം ഉം അവിടൊക്കെ അയിന് അങ്ങനെയാന്നോ പറയുന്ന
ആഹ ഇവിടെ മറ്റേ നീളമുള്ളതല്ലേ ചുണ്ണാമ്പ് വാള ആ ഇവിടെ വാളയന്നു തന്നെ ചുണ്ണാമ്പ് വാളയെന്ന് പറയും
ഉം പിന്നെ ചെടികളൊക്കെ ഉണ്ടോ
ചെടികളന്ന് പറയാൻ വേണ്ടീട്ട് കൊറ കൊറച്ച് ചെടികളുണ്ട്
ഉം പൂക്കൾ ഉള്ളതാണാ
പു ഒരുപാട് പൂക്കളൊന്നുമില്ല പിച്ചിട പിച്ചിട ചെടികളുണ്ട് പിന്നെ റോസപ്പൂവിന് റോസപ്പൂവിന്റെറെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട്
ആ
ആ പിന്നെ കറ്റാർ വാഴയുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്
ഉം പനി കൂർക്ക ഒക്കെണ്ടോ
പനിക്കൂർക്ക അതൊന്നുമില്ല
ഇവിടെ ഉണ്ട് കറ്റാർവാഴയുണ്ട് പനിക്കൂർക്കയുണ്ട് പിന്നെ നമ്മടെ കാട്ടുതുളസിയുണ്ട് അത അതൊക്കെ ഇട്ട് വെള്ളം അനത്തി കുടിക്കും
ആഹ് ആ കാപ്പിയൊക്കെ ഇട്ട് കുടിക്ക് അപ്പൊ മാറും രണ്ടു ദിവസം കൊണ്ട് ഒക്കെ മാറും
ഞാൻ ഇന്നലെ ഇന്നലെ തൊട്ട് ഇങ്ങനെ കുടിക്കാ
പിന്നെ ചൂടുവെള്ളമൊക്കെ ഒന്ന് പിടിക്ക് രാത്രി ഒക്ക ആവുമ്പോഴേ ഒന്ന് ആവി പിടിച്ച് ഒന്ന് ആ കിടക്ക അപ്പം മാറും ഇപ്പഴെ കാലാവസ്ഥയൊക്കെ ഇപ്പ കാലാവസ്ഥ മോശാമായതു കൊണ്ടായിരിക്കും
ഞങ്ങൾക്ക് ഞായറാഴ്ച ഒരു പരിപാടിയും ഉണ്ട് കുടുംബമ്പലത്തിൽ പാട്ട് അപ്പൊ സൗണ്ട് ഇങ്ങനെ ഇരുന്ന പാടാനൊക്കത്തില്ലല്ലോ
ആഹ് അപ്പൊ ഭയങ്കര പാടായിരിക്കുംല്ലേ ഇങ്ങനെ
ആകെ കൊറച്ചു പേരെ ഉള്ളു
ആഹ്
ഏ
ആ
ഭക്തിഗ ഭക്തിഗാനപ്പാട്ട അ അതെക്കെ പാടണമെങ്കിൽ ഇച്ചരി ആ സൗണ്ട് നേരെ ആകാതെ ഒക്കത്തില്ല
ആ
അവിടെ എന്തായിരുന്നു കാപ്പി
ഇപ്പട കാപ്പി രാവിലെ ഇവിടെ രാവിലെ ഞാൻ ഇവിടെ രാവിലെ ഞാൻ കാപ്പിയൊന്നും ഉണ്ടാക്കില്ല ഹസ്ബൻറിന് കാപ്പി വേണ്ടാന്ന് പറഞ്ഞ് അവിടെ ഇഡലിയും സാമ്പറും ആരുന്നു ജോലി സ്ഥലത്ത ജോലി സ്ഥലത്ത് ഫുഡുണ്ട അപ്പം ഒന്ന് എട്ട് മണിക്ക് പോണോണ്ട് ഫുഡ ഒന്നും ഉണ്ടാക്കണ്ടന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടന്നാണ് കഴിക്കണം
ഉച്ചക്കത്തല്ല ആക്കി
ആഹ ഉച്ചത്തക്ക എല്ല ആക്കി പിന്നെ അവിടെല്ല ആയാ ഉച്ചത്തെക്ക്
ഇവിടെ പുള്ളാര് പോമ്പല്ലാ ഒതുങ്ങും
ആഹ്
എല്ലാരും രാവിലെ പോന്ന ആയത് കൊണ്ടെ
ആഹ്
ജോലിയെല്ലാം കഴി പിന്നെ ഹോസ്പിറ്റലി പോയിട്ട് വന്ന തുണിയെല്ലന്ന് കഴുകിയിട്ട്
ആഹ് ഇവിടെ മഴയാണ് ഇവിടെ തുണി കഴുവാൻ പറ്റാത്ത അവസ്ഥ
ആഹ് ഇവിടെ മഴക്കോളായിട്ടോണ്ട് മഴ പെയ്തില്ല
ആഹ് അഹ്
തുണിയെല്ലാം വെളി കെടക്ക്ന്ന്
ഉം ഇവിടെ ഇപ്പം മഴ ഇവിടിപ്പോ ചെറുതാട്ട് മഴ പൊടിന്ന്
ആന്നൊ
ആഹ് പിന്നെൻ പിന്നെ എന്തോന്ന്
തുണിയൊക്കെ കഴുകിയോടാ
തുണി കഴുവീല്ല ഇവിടെ മഴയണ്ടെ തുണിയൊന്നും കഴുവീല്ല പിന്നെ എന്തോന്നു
മ്മടപ്പർത്തെ മസ്ത്തുവെ
ആഹ്
അവിടാന്നെ രണ്ട് പേര് കേള കേളക്ക്ന്നവര്
അഹ്
അപ്പൊ അവര് കെളക്ന്ന് അങ്ങനാ ആ വസ്തുവിനത്താര്ന്ന് റബ്ബറും തോട്ടവാമ്പോ കരിനൊക്കെ കൊറെ അഹ് വിറകക്കെ കിട്ടുവാര് അതെല്ല ഇപ്പൊ വൃത്തിയാക്കുക.
ആഹ
ആ അന്ന ഈ കാറ്റും മഴയൊക്കെ വരുമ്പോ ചുള്ളി നമ്മക്ക് പൊടിഞ്ഞു വീഴന്ന്. പൊടിഞ്ഞു വീഴുന്ന ചുള്ളിയൊക്കെ എടുത്തുകൊണ്ട് വെക്കും. ഉ മാറ്റൻ പോവ മൊത്തം പോവാച്ചായിരുന്നു അവിടെ.
ആഹ
നമുക്ക് ഇറങ്ങാൻ പേടിയാ ഇപ്പ രണ്ടു ദിവസ തിന് മുന്നേ അവര് പോ പോച്ച എല്ലാം അടിപ്പിച്ച്
ആഹ
അതെല്ലാം അടിപ്പിച്ചോണ്ട് പിന്നെ നമുക്കിപ്പം വേണമേലും വേ ചുള്ളിയൊക്കെ വീണാ ഇറങ്ങിയ എടുക്കാം.
ആ അപ്പോഴും മഴെന്ത്‌ ഗ്യാസ് തീർന്നാലും അടുപ്പ് അടുപ്പ് പൂട്ടി വെക്കാറല്ലേ?
ആ ഞാനി ഗ്യാസ് ഉണ്ടെങ്കിലും അടുപ്പയിലായിരുന്നു വെക്കുന്നത്.
ആഹ
ഇപ്പൊ ഈ മക്ക ഏഴ മണിക്ക് പോകണ്ടോണ്ട് നമ്മുക്ക് അടുപ്പൽ അരിയിട്ടു ഇട്ടിട്ട് പിന്നെ ഗ്യാസലല്ലാം എല്ലാ കറും വെക്കാനൊക്കെതൊള്ളൂ.
ആഹ
ആരും പോവാതെ വീട്ടിൽ നിൽക്കുമ്പോ ഞാൻ അടുപ്പൽ അങ്ങ് വെക്കും.
ഉം
എനിക്ക് മൂന്ന് മാസം വരെ നില്ക്കും ഗ്യാസ്.
ആഹ ആഹ
ഈ പ്രാവശ്യം അറിയത്തില്ല ഈ പ്രാവശ്യം എല്ലാം ഗ്യസല്ല വെച്ച്
ആ
എല്ല മോക്ക് ഏഴ് മണിക്ക് പോകുമ്പോഴത്തേക്ക് കാപ്പിയും ഊണും എല്ലാം റെഡി ആക്കണം അപ്പൊ നമ്മൾ അടുപ്പാ നോക്ക ണ്ടിരുന്ന നോക്കത്തില് വിറക് എരിയുന്ന എല്ല പച്ചേ ഉണങ്ങിയാ വിറകില്ല ഉം അന്നേരം താമസം ആ അരി വേവാൻ ഉ പിന്നെ വീട്ടിൽ മൃഗങ്ങളുണ്ട പട്ടിയോ പൂച്ചയോ
പൂച്ചയില്ല ആ പൂച്ചയൊക്കെണ്ട് ഇവിടെ നടക്കണ്ട് വാർത്തനയല്ല അല്ലാത പിന്നെ പട്ടി ഉണ്ട്
ആ എന്നാ ശരിയ ഡാ പിന്നെ വിളി
ആ ശരി